ഹലോ
ഹലോ എന്താ ചെയ്യണേ
ഹലോ
ആഹ് ഹലോ കേൾക്കണില്ലെ ഹലോ ഹലോ കേക്കണന്നുല്ല ഹലോ
ഹലോ
ഹലോ കേക്കണില്ലെ
ആഹ് ആഹ് പ്പ കേക്ക്ന്നുണ്ട്
ആഹ് എന്താ പരിപാടി
എന്താ അങ്ങനെയക്ക
അതെ എന്താ ചെയ്യാണേ
പെരുന്നാളൊക്കെല്ല അപ്പൊ വീട്ടിലോട്ട് വന്ന്
അതെ നിങ്ങളടെ സ്വന്തം വീട്ടിലേക്ക് വന്നക്കണോ
ആഹ് ആഹ് ഇനിപ്പോ രണ്ടു ദിവസം കൂടി ആണല്ലോ ലീവ് ഉള്ളത്
അതെ അതെ ഉം
അതെ അല്ലേ ഈ വെക്കേഷനിൽ പെരുന്നാൾ വന്ന കാരണം വിരുന്നൊക്കെ പോയിട്ട് കൊറച്ച്വസം നിക്കാറായില്ലേ
ആ ആഹ് അതെ
ഉം
പെരുന്നാള് നോമ്പോക്കെ അങ്ങനെ കഴിഞ്ഞ്കിട്ടി വെേക്കെഷൻ അങ്ങനെ
അതന്നെ അതന്നെ
ആഹ്
ഏഹ് എല്ലാതും ഈ ഇതിൽന്നെർന്നോ ഈ ടൈമിലെന്നാർന്നോ രണ്ടും ഈ നോമ്പ് ഉള്ള മുപ്പത് ദിവസം നോമ്പായിട്ടുള്ള പെരുന്നാളും വെക്കേഷനുംല്ലെ ആയിരുന്നൊ
ആ വെക്കേഷൻല് കൊർച്ച് എക്സാമും കാര്യങ്ങളൊക്കെ പിന്നെ എന്താ നോമ്പിന്റെ മുമ്പ് നോമ്പിനെന്യാണ് പക്ഷെ വെക്കേഷൻ്റെ മുമ്പായിട്ട് കഴിഞ്ഞു പോയി
മ്മ് അത് ശരി അങ്ങനെ അത് കഴിഞ്ഞ് കു ഇല്ല ഇവടെല്ലി മോനൊര് വയസ്സായിട്ടൊള്ളൂ
ഏ ആത് ശെരി ഇന്റെ മൂന്നാൾക്കാര് പോവ്ണ്ട് ഇപ്പതൊരു പണിയാണ് ബുക്ക് പോതിയലും ബുക്കും ബേഗൊക്കെ വാങ്ങലൊക്കെപ്പൊര് പണിയാണ്
അതെ അതെ ട്യൂഷന് പോണ് ഇണ്ടോ അവര്
ട്യൂഷനില്ല മോള് നാലിലേക്കാണ് വല്ല്യത്
അതെ ട്യൂഷൻ എന്തേലും വേണോ ഓൺലൈനായിട്ട് ട്യൂഷൻ പഠിപ്പിക്ക്ന്ന്ണ്ട് എന്റെ ഒരു ഫ്രണ്ട് ട്യൂഷൻ പഠിക്
ഏതാട്ക്